ഹലോ കേൾക്കാവോ? ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ലേ?
ആഹ് കേൾക്കാൻപറ്റുന്നുണ്ട്. അവിടെ കേക്കുന്നുണ്ടോ?
ആഹ് ഒണ്ടൊണ്ടൊണ്ടുണ്ട്.
ആഹ് അപ്പ എന്തുണ്ട് വിശേഷം?
പിന്നൊന്നുല്ല സുഖമാണ്.
ആഹ് ചായക്കെ കുടിച്ചോ?
ചായ കുടി കഴിഞ്ഞു. ഇനി അടുത്ത് ത്ത പരിപാടികളിങ്ങനെ തൊടങ്ങി.
ഉ ഉച്ചക്കത്തേക്കൊള്ളതാരിക്കും.
ഉച്ചക്കുള്ളതായി. ആഹ് അതെ. മക്കളെല്ലാം സ്കൂളിൽ പോയി. ഇവിടെ മക്കള് ഏ കുട്ടികള് രണ്ടു പേര് ഇവിടെ ള്ളത്. നാലു പേര്ണ്ടെനിക്ക്. രണ്ടു പേരാണ് ഇപ്പൊ അടുത്ത് ള്ളത്. മറ്റേത് രണ്ടാള്, അവര് ഹോസ്റ്റൽലാ.
ആണോ? ഓ വല്യ പിള്ളാരാണോ?
ആഹ് പിള്ളേര് വലുതാ. ചെറിയ മോൻ എട്ടാം ക്ലാസ്സിലായി.
ആഹ് മൂ മൂത്തതോ?
മൂത്തത് പി ജി.
പി ജി. ആഹ് ആഹ് ആഹ് വേറെ വീട്ടിലാരൊക്കെയൊണ്ടപ്പോ?
പിന്നൊരു മോള്. വീട്ടില് ഞാനും മക്കളന്നെള്ളൂ. ഹസ്ബൻഡ് പള്ളിയിലാണ്, ഉസ്താദാണ് ഓല് ആഴ്ചേല് വര്വാ.
വരുള്ളൂ. ആഹ് ആഹ് ആഹ് എന്തേലും ചെയ്യുന്നുണ്ടോ? വർക്ക് വല്ലോം ചെയ്യുന്നുണ്ടോ?
ഇല്ലില്ലില്ല. വർക്കൊന്നും ചെയ്യിണ്ല്ല. വീട്ടിത്തെവർക്കന്നെ ആണതെ. മക്കളെല്ലാം സ്കൂളി പോയി. ഉച്ചക്ക് ഏ എന്താപ്പോ ഇന്ന്? കുട്ടികള്ക്ക് കൊറച്ചൊക്കെ ബാലൻസ് ഇണ്ട്. അപ്പൊ പിന്നെ മടി ഇനി വൈകുന്നേരം ആവുമ്പോ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാ ആഹ് വൈകുന്നേരം എന്തെങ്കിലും പലഹാരം എന്തേലുമൊക്കെ ഉണ്ടാക്കും. ആഹ് എന്തെങ്കിലൊക്കെ ആയിട്ടുണ്ടാക്കും. അടയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ആയിറ്റുണ്ടാക്കും. ഉം
ആഹ് ആഹ് ആഹ് ഇന്നലെ ഞാ ഞായറല്ലേ ഞായറാഴ് കിട്ട് പുറത്തക്കെ പോയോ?
ഞായറാഴ്ച. ഇല്ല ഇന്നലെ എങ്ങടും പോയില്ല. ഒരു കല്യാണം ണ്ടായിരുന്നു അപ്പൊ അയിന് പോയിരുന്നു. പിന്നങ്ങനെ ഞാൻ എങ്ങടും പോയിട്ടൊന്നുമല്ല വെറുതെ ഇങ്ങനെ എവിടേലും ഒക്കെ പോലെ കണ്ട ആഹ് മഴ ഇന്ന് കൊറവാരുന്നു. പക്ഷെ ഇപ്പ ഇതിങ്ങനെ മൂടി വന്നേക്കണ്. ഉം
ഉം. ഇവിടെ രാവിലെ വൈ
കൊറവുണ്ടായിരുന്ന്. അതെ ആഹ്. ഇവിടിന്ന് രാവിലെയൊക്കെ നല്ല വെയില് കണ്ടപ്പോ ഞാനിങ്ങനെ ഓ പച്ചരിയൊക്കെ ഒന്ന് കഴുകി ഉണക്കട്ടേന്ന് വിചാരിച്ചു. പക്ഷെ ഉം. പോരാ, പ്രതീക്ഷല്ല. അപ്പൊ പിന്നെ വേണ്ടാ വെച്ചു.
ഈ വെയിലത്ത് ഇട്ട് കഴിഞ്ഞാ പൂത്തു പോത്തേ ഉള്ളൂ. നല്ല വെയില് ഇന്നലെയൊക്കെ പക്ഷെ നല്ല വെയിലുണ്ടാരുന്നല്ലാ
ആഹ് ഇല്ലില്ല. ഇന്നലെ ഇവിടെ മഴയാരുന്നു. അപ്പോ എനിക്കത് കഴിക്കം. ആഹ്‌ ദൈരല്യ അപ്പൊ ഞാൻ പിന്നെ വേണ്ട വെച്ചു മ്. പച്ചേരി ഒരുപാട് ഇരിക്ക്ണ്ണ്ട് അപ്പൊ ആഹ് പച്ചരി ഇണ്ടായിട്ട് പിന്നെ ഇങ്ങനെ പൊതി വാങ്ങിക്കണ്. ന്ന് വിചാരിച്ചിട്ട് അപ്പൊ മഴ ഒന്ന് ആ പൊടി ക കരിയും ചെയ്തുക്കുണു അതിന് മഴൊന്ന് ഇങ്ങനെ വിട്ടന്ന പോയങ്കിലല്ലേ പറ്റുള്ളൂ. ഒന്ന് ല് കണ്ടാ പിന്നെ അകത്ത് ഫാൻറ്റോട്ടിലൊക്കെ ഇട്ടാ മതി.
വെൻ ട്ടാ ആഹ്‌ നല്ല വെയിലുണ്ടോന്നോക്കിട്ട് ഇട്. ഇവിടെ സാധാരണ എല്ലാ ഞായറാഴ് ചെയ്യും ഭയങ്കര മഴ ആയിരിക്കും ഞായറാഴ്ച്ച വസം പുറത്തുട്ടറങ്ങാൻ പറ്റൂല്ല. പക്ഷെ ഇന്ന് ഇന്നലെ പക്ഷെ കുഴപ്പില്ലായിര്ന്ന്.
ആഹ്‌.
ഇല്ലാതെ അത് ഞങ്ങള് ആ പോയി ഞങ്ങള് പോയി ഞങ്ങള് ഡ്രസ് എടുക്കാൻ പോയി. ചേന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ അടുത്ത ആഴ്ച അപ്പ അന്നേരം. അത് അടുത്തേന്റെ അടുത്തഴ്ച അപ്പൊ അതിന് തയ്ക്കാൻ തുണിയ എടുത്ത് തയ്ക്കായിരുന്നു അപ്പൊ അവർ അവര്ക് ഡ്രസ്സ്‌ എടുക്കാൻ കൂടെ പോയതാ അപ്പൊ ഞങ്ങള് എടക്ക പിന്നെ എന്റെ മോക്ക് കൊടുത്ത്.
ആഹ്‌ ബർത്ത്ഡേക്ക്ല്ലേ മോളെ സ്കൂള് പോണ്
എന്റെ മോന്ക്ക് എള ഒന്നാം ക്ലാസ്ൽ പഠിക്കണ് അതെ അതെ.
ആണോ ആഹ്‌ അത് ശെരി മ് ആ ഒറ്റയക്കെ ആണോ അപ്പോ വീട്ടില് ആളുണ്ടോ വേറെണ്ടോ?
ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ് എന്റെ വീട്ടില എന്റെ വീട്ടില് അച്ഛനമ്മ അനിയൻ ഇണ്ട്. ഹസ്ബൻഡീട്ടില അമ്മ മാത്രോള്ളു. ചേട്ടനു ചേട്ടത്തിയു ഉണ്ട് വറെ ഹസ്ബന്റ് പുറത്താണ്. ഉം.
ആ വെടല്യ.
പുറത്ത് ആയതോണ്ട് ആ ഗ്യാപ്പിൽ ഇവിടെ വെന്ന് നിൽക്കുവാ.
ആഹ് അത് ശെരി അങ്ങനെ ഉം.
തലിയ മാര്.
ആഹ് ആഹ്‌ പോയിട്ട് എത്രായി?
ഇപ്പൊ ഒരു വർഷം ഒന്നര വർഷ ആവ്ന്ന്.
അതെ ആ.
പോയിട്ട് കേട്ടലടാ
ലീവിന് പര്യാവോ.
ആഹ്‌ വരും അടുത്ത മാസം പത്താതി വരും.
ആഹ്‌ ആഹ്‌ ആഹ്‌ അപ്പാ അങ്ങോട്ട് പോവും.
ഇല്ല ഇല്ല ഇവിടെ ആ അന്നേരം വീട്ടിലോട്ട് പോവു അവിടെ ഹസ്ബൻഡ് വീട്ടിലട്ട് പോവു.
ആഹ്‌ ആ അപ്പൊ മോളെ സ്കൂളൊക്കെ?
സ്കൂൾണ്ടേ കാ പിന്നെ ഓ
ആഹ്‌ ആഹ്‌
പിന്നെ ആ പരീക്ഷ സമയവു പോവാന്ന് വിചരിച്ചിരിക്കേ പരീക്ഷയുടെ സമയത്ത് കൊറച്ചൂസം ഇവിടെ നിന്നിട്ടേ.
ആഹ്.
അങ്ങനെയൊക്കെ പ്ലാൻ ചെയിണ്ട് അറിയില്ല. സ്കൂളിന്ന് ലീവ് തരുവോ എന്നുള്ളത് ഇത്രയും ദിവസൊക്കെ ലീവ് എടുക്കുമ്പളേ.
ഉം അതെ അതെ വൺ മന്ത് ഒക്കെ ആവുമ്പോ.
ഉം അല്ല അതില് പിന്നെ പത്ത് ദിവസം സ്കൂളില് അവധിയാണല്ലോ ഓണത്തിന്റെ.
ആഹ് അയി ശരി പത്തീസം അവധി വരും ആ ഓണത്തിനൊക്കെ ആയിട്ട് വരുന്ന.
ഒരു അഞ്ചുസൊക്കെ പരീക്ഷയായിരിക്കുവല്ലോ. പരീക്ഷയുടെ അഞ്ചിവസം ഇവിടെ നിന്ന് പ നിൻ എന്നാ ഇവിടെ നിക്കാന്ന് നോർത്തു.
ആഹ
പിന്നെ ബാക്ക എങ്ങനെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ അവരോട് പറഞ്ഞായിരുന്ന ഇങ്ങനെ ആ അല്ല ഞാൻ പറന്നിട്ടുണ്ടായിശന്റെ അടുത്ത് ഇങ്ങനെ അന്നേരം എനിക്ക് കുറചോസം അവിടെ പോയി നൽക്കണം.
ആഹ
അവർ പറഞ്ഞ് കൊഴപ്പല്ല പ്രിൻസിപ്പലിന്റെ അടുത്ത് പറയാം അപ്പൊ ഇട്ട് തന്ന ഹോംവർക്ക് ക്കെല്ലാം പഠിപ്പിക്കണഎന്നന്ന ഇട്ട് തരാ വീട്ടിരുത്തി പഠിച്ചൽ മതിയന്ന് പറഞ്ഞു.
ആഹ ആ അപ്പ പിന്നെ കൊഴപ്പം ഉണ്ടാവില്ലേ ചെറിയ ക്ലാസ്സും അല്ലേ.
ആ ഒന്നാം ക്ലാസ്സിൽയതു കൊണ്ട് വലിയ പ്രശ്നം വരില്ല.
അതെ അതെ ഉ വല്യ ക്ലാസ്സ ഒന്നും അല്ലെ?
അതെ അതെ ആ എന്നാലും പഠിക്കാുണ്ടല്ലോ? ഒന്നാം ക്ലാസ് ആണെങ്കിൽ പഴ നമ്മള്
അതാ അതൊക്കെ ഉണ്ട് അതെ അതുപോലെന്നല്ല പഠിക്കാണ്ട്.
അഞ്ചാം ക്ലാസൊട്ടാണ് ഹിന്ദി ഒക്കെ തുടങ്ങിയത്. ഇവർക്ക് ഒന്നാം ക്ലാസ് മുതലിട്ട് ഹിന്ദി സംസ്കൃതം എല്ലാം ഉണ്ട്. സംസ്കൃതം അല്ലെങ്കിൽ അറബി. ഓപ്ഷനൽാണല്ലോ ആ ഒന്നാം ക്ലാസ് മുതലുണ്ട്. ന്റെ ദൈവമേ
ഞാൻ ചേർത്ത്. ആഹ ഉണ്ട്. പുസ്തകം എത്ര പുസ്തകം ഒരു വിഷയത്തി തന്നെ രണ്ട് ടെക്സ്റ്റ് വെച്ച് ഉണ്ട്.
ആഹ
അത് കുറച്ച് ഇത് ചൊമന്നോണ്ട് പോകാൻ ഭയങ്കര പാടല്ലേ?
അതാണ് അതാണ് വണ്ടിക്ക് സ്കൂൾ വണ്ടിക്കെ പോവാ?
ആഹ് സ്കൂൾ വണ്ടി ഉണ്ട്. സ്കൂൾ വണ്ടി ഉണ്ട്. ഇവിടെ വര വീടിന് അടുത്ത്. എന്നാലും ഇത്തിരി നട
വീടിന്റെ അടുത്ത
ഉം ഒ സ്കൂളിലാണെ വണ്ടി നിർത്തണ അവിടു പിന്നെ കുറച്ച് ക്ലാസ്സിലോട്ട് നടക്കാനുണ്ട്. എന്ന ഇത തോളിയിട്ടല്ലേ നടക്കണത്.
നടന്നു പോണത്. ചെറിയ കുപ്പ പിള്ളേരല്ലേ? ഉ
ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം യു കെ ജി പഠിച്ച അത് കഴിഞ്ഞ മാഷം ഞങ്ങള് ഇങ്ങോട്ടൊരു ജൂണൊക്കെ ആയപ്പോഴാ വന്നത് ജൂലൈക്കെ ആയപ്പ അത് കാരണം ഞാൻ മലയാളം ഇംഗ്ലീഷ് മീഡിയത്തി ചേർത്തില്ല. മലയാളം മീഡിയത്തിലാ ചേർത്തത്. പിന്നെ ഈ വർഷം ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് മാറ്റിയതാ അത് വേറെ ഇഷ്ടം പോലെ പഠിക്കാനുംണ്ട്.
പഠിക്കാനുണ്ടാവും ഉം.
ഇഷ്ടം പോലെ എഴുതാനുള്ളത് ഇഷ്ടം പോലെണ്ട്. എഴുതിക്കാനും പഠിപ്പിക്കാനൊക്കെ ഇത്തിരിപാട. അവിടെ എങ്ങനെ പിള്ളോരൊക്കെ പഠിച്ചോളോ?
ആഹ് അവര് കൊഴപ്പൊന്നുംല്ല അപ്പൊ കഴിഞ്ഞ രണ്ടാളും വല്യോരായോരൊക്കെ പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ ഫുള്ളേപ്ലസ്സിലൊക്കെ അങ്ങനെ ജയിച്ചത്. ഉം ആ പിന്നപ്പോ മോൻ ട്യൂഷന് പത്താം ക്ലാസ്സിന്ന് വിടാറുണ്ടേന്ന്.
ഉം ഓ ഞാനിപ്പഴേ ഒരു ട്യൂഷന് വിടണന്ന ആലോയി കാരണം എന്താ വെച്ചഴിഞ്ഞാൽ വീട്ടിലിരുത്തി ഒന്നും പഠിപ്പിച്ച ഇരിക്കൂല.
ഇരിക്കൂലലേ ആഹ്.
പേടിയില്ലല്ലോ നമ്മള് വടിയെടുത്താലും ഓൽക്ക് അറിയ അടിക്കൂലന്ന്.
ആഹ് അതാണ്. ഉം പേടിണ്ടാവൂല. ഉം ആഹ്
അഹാ അത്ങ്ങട്ട് റെഡിയായി കിട്ടാണ്ടിനി. ഉം ചെറുതല്ലേ? ആഹ് ആഹ്
കഴിഞ്ഞിട്ട് ട്യൂഷന് വിട്ടാലോന്ന് ഞ ഓണത്തിന്റെ ഓണത്തെ പരീക്ഷയിഞ്ഞിട്ട് എങ്ങനൊക്കെ നോക്കി വേണോന്ന് വിചാരിച്ചിരിക്കെനി അവിടെ എന്താന്ന് രാവിലെ ഫുഡക്കെ?
രാവിലെ ദോശ, ചമ്മന്തി.
പോവരുന്നു.
വാങ്ങിയിരുന്നു ആഹ്.
മക്കൾ ഒരാൾ ദോശ കൊണ്ടോകും, ഒരാൾക്ക് ചോറ് കൊണ്ടോണം. അപ്പൊ അതൊക്കെ കൊണ്ടോയി
ആഹ് ഉച്ചക്ക്
ആ കൊണ്ടോവും.
ആഴ്ചേലെ വരുള്ളൂ.
പിന്നെ രണ്ട് ആഴ്ചയിലേ വരുള്ളൂ, രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ അയലിമ്മേ ഒരുപാട് ഡ്രസ്സെള്ണ്ടായിരുന്നു കുന്നോളം ഒണങ്ങിയിട്ട്പ്പൊന്ന് കൊണ്ടന്ന് ഇവിടെ കട്ടിലില് ഇട്ട്ക്ക അപ്പൊ അതെങ്ങനെ നിന്ന് മടക്കി വെക്കാ.
ആഹ്, ആഹ്, ആഹ്
ഒണങ്ങിക്കിട്ടണ്ടേ ഒരുപാട് ഡ്രസ്സ്ണ്ട്.
അവിടെ മറ്റേ ഷെഡ് അങ്ങനെൊന്നുംല്ലേ?
ആണ്ട് മുകളില് ഷീറ്റിന്റെ ചോട്ടിലങ്ങനെ ഇട്ട്ക്കാണ് പക്ഷെ അത്ങ്ങനെ ഒരു ന്നാലും ഉണ്ടാവൂല്ലേ മഴ ആകുമ്പോ ഇങ്ങട്ട് നല്ലങ്ങട്ട് ഫ്രഷ് ആയിട്ട് ഒണങ്ങി തോന്നൂലല്ലോ. ഒരു ചെറിയോരു ഇതല്ലേ അപൊക്കെ ഇന്ന് പൊക്കക്ക
ഇപ്പൊ മഴ കൊറവാണ് സത്യം പറഞ്ഞ വെയിലെങ്ങനേലും കൊറച്ചെങ്കിലും കിട്ടണണ്ട്.
അതെ അതെ ഉം.
മഴേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ന്റെ പൊന്നെ രണ്ട് മൂന്നോസം അടുപ്പി പപ്പിച്ചൊക്കെ ഇറങ്ങ പൊ റത്തോട്ടിറങ്ങാൻ പറ്റാത്ത മഴായിന്നല്ലാ
അതെ അതെ ഉം അതിപ്പോ ഒന്ന് നല്ല പെയ്യുമ്പോ പിന്നെ രു വെയില് വരുന്നുണ്ട്.
ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, അത്യാവശ്യംണങ്ങാനെ വെ യിലുണ്ട് മതിയായിരുന്നു ഇപ്പൊ ഓണമൊക്കെ ആവുമ്പോഴ ഒത്തിരി സാധനം ഇറക്കാനും പൊടിക്കാനും ഒക്കെ ഉണ്ടാവൂല പാത്രമൊക്കെ ഫുള്ള് ള്ള് കഴുക ചെയ്യണല്ലോ?
ആഹ്, പണികളുണ്ടാവും അപ്പൊ ഒരു വെയിലൊക്കെ കിട്ടണത് നല്ലതാ
ഏ ഓണം വരുമ്പോ ഭയങ്കരമായിരിക്കും കാരണം എല്ലാം പാത്രങ്ങളുൾപ്പെടെ എല്ലാം കഴുകണല്ലോ. ഒ, ഉണ്ട്
ആഹ്, ആഹ്
രണ്ട മൂന്ന് ദിവസംങ്കിലും വെയിൽ നിന്നില്ലെങ്കി തേങ്ങയൊക്കെ ഉണ്ട് ഇവിടെ. ആ അട്ടിക്കാനൊക്കെ ആയിട്ട് ആഹ് അപ്പൊ അതുകൊണ്ട് എന്താണേലും വേണം അതുകൊണ്ട് പിന്നെ
ഉ
ശരിയട ന്ന ഞാൻ വിളിക്കാട്ടോ ഇടക്ക്.
ആ ഓക്കെ ആയിക്കോട്ടെ.